ചളക്കല്ലേ
ആഹ കേൾക്കുന്നുണ്ട്
ആഹ എന്താ പരിപാടി
പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കഴുപ്പൊക്കെ കഴിഞ്ഞ് ഇനി ഇപ്പ കടക്കാന്നുള്ള ഒരുക്കത്തിലൊക്കെ ആയിരുന്നു
ആഹ് ഭക്ഷണം കഴിച്ചുലേ ഇന്ന എന്തായിരുന്നു ഭക്ഷണത്തിന്
ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ഇല്ലായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു ഇന്ന് തോരൻ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു തേങ്ങിയിട്ടുണ്ടാക്കുന്ന പയറില്ലേ വള്ളിപ്പയറില്ലേ
ആഹ ആഹ അല്ല ഞങ്ങളവിടെ ഉപ്പേരി ന്നാ പറയാ പച്ചക്കറി എന്തും തോരൻ അങ്ങനെ അപ്പൊ ഒരുര് ആ
ഉം അോൾ ആ കിടക്കാനായി ഇനിയിപ്പ നാളെ ഞായറാഴ്ച്ച യല്ലേ
ആഹ ആഹ്
ആഹ് പ്പരാവിലെ പള്ളി പോണം
ആഹ
രാവിലെ ആറ് ആറരെ ഴ് മണി ആ ഏഴ് ഏഴരക്കെ ആയു മ്പത്തേനും പള്ളി പോണം ചർച്ചി പോണം
ആ ആഅ
പിന്നത് കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് വരുമ്പോ പത്ത് മണിയാവും
പത്ത് മണിയാവും. പത് ആ പത്ത് അത്യാവശ്യം നേരണ്ടാവൂല്ലേ
ഉം അത് കഴിഞ്ഞ് റ്റ് വന്ന് പിന്നെ വിടെ കുറേ തുണ്ട് വിടുത്തെ ജോലികളൊക്കെ കഴിയുമ്പോ വിടെ ഒരുപാട് കായ് റ്റ് ലൈബ്രറി ഒണ്ട്, അതിൻ്റെ മീറ്റിങ്ങുകളുണ്ട് പിന്നിങ്ങനെ ഓരോ കാര്യങ്ങള്.. മ്.. ഞാറാഴ്ച്ച സത്യം പറഞ്ഞ ഈ അ ഇത്
ഞാ ഞായറാഴ്ച ശരിക്കും പറഞ്ഞാ വെറുതരിക്കേണ്ട ദിവസാ
ആഹ പക്ഷെ നമ്മക്ക് അഒന്നും പറ്റത്തില്ല ഞായറാഴ്ചയാണ്നിക്ക് ഒട്ടും സമയി ല്ലാത്ത ബാക്കി ദിവസങ്ങളിലൊക്കെ അത്യാവശ്യ സമയൊണ്ട്
ആഹഹ്ഹ്
ത്തത് ഭയങ്കര ബുദ്ധിമുട്ടാ മ്മക്ക് അവിടെ പോയിട്ട് വന്ന്, പിന്നെ വീട്ടിലെ ജോലി ചെയ്ത്, പിന്നെ അടുത്ത സലത്തോട്ട് പോയി, പിന്നയിന്റെടക്ക് ഞായറാഴ്ച ഈ വെള്ളി രണ്ടൂസവധി ഒള്ള കാരണം ഈ പിള്ളോരൊന്നും പഠിക്കത്തില്ല ഞാറാച്ചൂസം വൈയ്യീട്ടായിരിക്കും പഠിക്കാൻ കേറുന്നെ തിങ്കളാഴ്ചത്തെ, രണ്ടു പേരാ ഓഹ്‌രാളഞ്ചിലൊ ഒരാള് യുകെജി ആഹ് പിന്നെ അത്ങ്ങാടെ പട്ത്തവും അങ്ങനെയൊക്കങ് പോവും അവടോ?
അവെ എൻ എന്താ ഹലോ ല്ല ഞാന് പടി ഇല്ല ഞാന് പഠിക്ക മ്മ് ഞാ ആ ഡിഗ്രിയോ ക്ക് പേഷ്മ് തെറാപ്പി ന്ന് പറഞ്ഞിട്ടൊരു കോഴ്സിന് പഠിക്കാ, അറിയോ?
ഇല്ലല്ല അത് പാട്ട് കേക്കുവാ എന്ത് സംഭവത്
പിസിയോതെറാപ്പ്യക്കെ പോലെ ഫിസിയോതറാപ്പി പ്പോലെ എള്പ്പത്തില് മൻസിലാക്കിത്തരാനതുപോലല്ല അതെങ്ങനെ ഈമ്മ് ഈ ചെറിയ കു ട്ടിയാൾള് വരണ എ ഡി എച്ച് ഡി അതുപോലെ ഓട്ടിസം- സം അങ്ങനത്തസുഖങ്ങളൊക്കെല്ലേ, അതുപോലെ വൽയോരിലന്നെ ട്രോക്ക് അങ്ങനെ എല്ലാത്തിനും അംഗവൈകല്യൊക്കെ വരുമ്പവരെ ച്ചിയ് ഇ ഓരെ ജീവിതത്തിൽത്തെ നമ്മളോ ഓരോ ദിവസത്ത്ത്തെ ദൈനം അങ്ങതിനാ ആ ദൈനംദിനി ഇങ്ങൻത്തെരാആക്ടിറ്റീസ് ണ്ടായില്ലമ്മക്ക് ഡെയിലി കാണികണ്ട പല്ല് തേക്കാ.. അങ്ങനത്തെഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അംഗവൈകല്യ ണ്ടായികയ്ഞ് ന്നെല്ലാവർക്കത് ഒറ്റക്ക് ചെയ്യാൻപറ്റില്ലല്ലോ അപ്പൊ അപ്പൊ പ്പതിനൊക്കെകൂട്ടീട്ടവരെ സെൽഫ് ഇൻഡിപെൻഡൻ്റാക്ക
ഓ അവർക്ക് ട്രെയിനിങ് കൊടുക്ക അല്ലെ
ആ അതെ അയ്ഈ അ കൊറെ തെറാപ്പീസും കൊറെ ആക്ടിവിറ്റീസൊക്കെ കൊട്ത്ത്ട്ടവരെ സ്വന്തം നിലയില് നിർത്തണപോല, അങ്ങനൊരു പരിപാടി ഹ്ഹ
എത്ര വർഷത്തെ കോഴ്സാപ്പത്
നാല് വർഷത്തെ കോഴ്സാ നാല് വർഷം പഠിപ്പും ആറുമാസന്റേൺഷിപ്പും പക്ഷെപ്പക്ക് ഇപ്പൊ കൊല്ലം തൊട്ടിട്ട് സിലബസ് മാറി അഞ്ച് വർഷാക്കി നാല് വർഷം കോഴ്സും ഒരു വർഷന്റേൺഷിപ്പും
ആ എങ്ങനുണ്ടെന്നിട്ട് പഠിത്തവൊക്കെ
പഠ്ത്തം കൊഴപ്പല്ല. ഹ് ഹ് ഹ്
ബുദ്ധിമുട്ടാണോ
ഫസ്റ്റ് ഇയർ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നച്ച നമുക്ക് ആഹ അതിന്റെ ഒക്കെ തന്നൊയിരിക്കും അല്ലാണ്ട് പഠിപ്പ്ടുത്ത് നോക്കുമ്പോ അങ്ങന നുക്ക് തോന്നൂല്ല കാരണം ഫസ്റ്റ് ഇയർ പറയുമ്പോ ബേസ് അല്ലേ പക്ഷെ ഇതിങ്ങനെ ആ പിന്നെ പിന്നെ പിന്നെ ട്ടഫിനു അതങ്ങണ്ട് നമ്മളങ്ങണ്ട് തയങ്ങി
ആഹ അല്ലെ ട്രെയിനിങ് ഒക്കെ ആയിക്കഴിയ്പോത്തേനും പിന്നെ കുഴപ്പമല്ല അല്ലെ നമുക്ക് - അല്ലാത്ത ഈ തിയറി പഠിക്കാനായിരിക്കും കുറച്ച് ബുദ്ധിമുട്ട്.
അതെ ട്രെയിനിങ് പറയുമ്പോ പിന്നെ സ്കില്ല ആക്കി അങ്ങനെണ്ട് പോരല്ലേ?
ആഹ
ഇ പക്ഷെ തിയറി തന്നെ ഉണ്ട് നാല് വർഷത്തെ എക്സാാം ഞങ്ങക്ക് പിന്നെ ഇയർ വൈസാ ഉ
അതന്നരി ഇടക്ക് വൈവ ഒക്കെ ഇല്ലേ
ആ് ഞങ്ങക്ക്ർ ഇയർലി ആണ് എക്സാം ഉണ്ടാവും അപ്പ തന്നെ വൈവ ഉണ്ടാവൊള്ളോ പിന്നെ ഇന്റെര്ണല് എ എക്സാമിനു എങ്ങാനും ഇവർക്ക് മിസുമാരൊക്കെ വേണെന്നുണ്ടെങ്കിൽ അവര് സ്വന്തം ഒരുതിന് എടുത്തിട്ട് കഴിഞ്ഞ കൈഞ്ഞാല ആയി
ആഹ
അതെ അത അങ്ങനെ
വീട്ടില ആരൊക്കെയാണ്ട്
വീട്ടിൽ ഉമ്മ ഉപ്പാ അനിയൻ അനിയ ത്തി വി
ഉം എല്ലാരും പഠിക്കയല്ലേ
ആ അനിയത്തി പ്ലസ് ടു അനിയൻ ടെൻെത്തില്
ഉ എല്ലാരും ഒരു എണ്തുവാ വല്യ ചവിട്ടുപടിയിലോട്ട് കേയറാ നുള്ള ഇതിലാ എങ്ങനെുണ്ട് പഠിപ്പൊക്കെ
അവരുടേതോ?
ആഹ
അവര് അനിയത്ത് നല്ലോം പഠിക്കും അത്യാവശ്യം. ടെൻത്തിൽ ഫുൾ എപ്പ്ലസ് ഉണ്ടായിരുന്നു. പ്ലസ് വൺ റിസൾട്ട് വന്നിട്ടില്ല ആ അങ്ങനെ പിന്നെ അനിയൻ കൊറച്ച്ബാക്കി അനിയൻ എങ്ങനെ ഉന്തണം ആ് അതെ അനിയന ഇങ്ങനെ ഉന്തണം അതെ പഠിക്കേ പഠിക്കേ പഠിക്ക എന്ന് പറഞ്ഞിട്ട് -
ഹഹാ
എല്ലാതെ വല്യ കൊഴപ്പൊന്നുല്ല
അവിടെ കാലാവസ്ഥൊക്കെ എങ്ങനുണ്ട്.
ഞാന് പുറത്താ നിക്ക്‌ണത് തമിഴ്നാട്ടിലാ
ഓഹോ
ഇവിടെ കൊയ്പ്പല്ല.
ഉം ആ ഭക്ഷണത്തിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ല്ലേ
ഞങ്ങള് ഹോസ്റ്റല് നിന്നിരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായ്രുന്നു. ഇപ്പൊ ഞങ്ങള് പൊറത്ത് അല്ല ഇപ്പൊ ഞങ്ങള് റൂമ് ഇട്ത്ത് മാറി ഞങ്ങൾന്നെ സെൽഫ് കുക്കിങ്ങാ അപ്പോ പിന്നെ ആ ഞങ്ങളെരുറൂ ഒരു നല് പേരൊക്കെ കൂടിയിട്ട് ഒറ്റക്ക്ങ്ങനെ കൂ
ഓഹോ അപ്പൊ അവിടുത്തെ റൈസ ഒക്കെല്ലേ കിട്ടുന്നേ നമ്മളെ വിടുത്തെ റൈസ് ഒന്നും കിട്ടത്തില്ലല്ലോ
ഇല്ല ഇവിടത്തെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കൂടുതലും പൊന്നിയ ഉപയോഗിക്ക തമഴന്മാർ ആ അപ്പ ഇവർക്ക് ഇവര് നാട്ടില് ഈ റേഷനരി നമ്മളെ നാട്ട്ത്തെ കുറവല്ലേ അത്പ്പോ അതിന്റെ അത് കുറവല്ല പക്ഷെ കുറുവന്റെ ഏകദേശം സാമ്യുള്ള പോലത്തെ ഒരു അരിയ അപ്പൊ അത് ഇവര് കൂട്ടൂല്ല അപ്പൊ ഞങ്ങളിപ്പോ എങ്ങനെ ചെയ്‌ഞ്ഞാ താഴെ ഓണർ മോളില് നമ്മള് റൂമ് മാതിരി നക്ക്‌ണത് അപ്പൊ ഈ താഴത്തെ വീട്ടിൽ ഇവര് പൊന്നിരിയാണല്ലോ ഇവക്ക് ഇഷ്ടം അപ്പൊ ഇവര് മറ്റെ അരി നമുക്ക് തരും
ആഹ ഹാ ഹാ
അപ്പൊ അതാകുമ്പോ കുഴപ്പമില്ല നാട്ടത്തെ പോലെ തന്നെ കുറുുവരി പോലെയൊക്കെ തന്നെ ഏകദേശം വേണെന്നുണ്ടെങ്കിൽ നാട്ടിൽന്ന് കൊണ്ടര ഇത് പിന്നെ ഉം
കഴിച്ചു നിങ്ങള് കൊഴപ്പ ഇല്ലാത്തൊണ്ട് അതങ്ങ് മേടിക്കുന്നു
കറിയും കാര്യങ്ങളൊക്കെ പിന്നെ ഞമ്മള് ണ്ടാക്കും
ചിക്കനും ഒക്കെ ആയിരിക്കല്ലേ രണ്ട് ഫ്രിഡ്ജൊക്കെ ഉണ്ടോ
ആ് ഇവിടെ എങ്ങനെ വെച്ച കഴിഞ്ഞാല് സീനിയേഴ്സ് പോകുമ്പം പോകുമ്പോ പോകുമ്പോ അവരെ ഇങ്ങനെ കൈമാറും പൈസക്കന്നെണ്
ഓഹോ ഹോ ഹോ
ഇപ്പോ രണ്ട് രണ്ട് മൂന്ന് ബാച്ച് വേണെങ്കി ഉപയോഗിച്ച് കഴിഞ്ഞ ഫ്രിഡ്ജായിരിക്കും പക്ഷെ അത്യാവശ്യം കൊഴപ്പില്ലാത്തത് അങ്ങനെ ഒരു മൂവായിരത്തിനും നാലായിരത്തിനും മൂവായിരത്തിനോന്നും ഇപ്പൊ കിട്ടണില്ലേ നാലായിരത്തിനും അയ്യായിരത്തിനാറായിരത്തിനൊക്കെ യിട്ട് ഫ്രിഡ്ജ് ഇങ്ങനെ എടുക്കും പിന്നെ നമ്മള് ബാച്ച് കഴിഞ് പോകുമ്പോ നമ്മളത് വേറെ ആൾക്കാർക്ക് കൊടുക്കും
കൊടുക്കും ആ ങ്ങള് ഷെയർട്ടെടുക്കും നാലല് പേരുണ്ടങ്കിൽ അല്ലേ അഞ്ചു പേരുണ്ടങ്കിൽ ആയിരം രൂപ വെച്ച് ഷെയർ എട്ക്കും പോവുമ്പോ കൊടുത്തിട്ട് ആ പൈസ നിങ്ങൾ വീതിച്ചെടുക്കും
തന്നെയാണ് കുറ്റിയ ഗ്യാസും കുറ്റിയ ആയി കഴഞ്ഞാലും ഹ് സ്റ്റവ് ആയിക്കും സ്റ്റവ് ഞങ്ങള് പുതിയത് മേടിച്ചു നല്ലത് കിട്ടിയില്ല അപ്പൊ പിന്നെ പുതിയത് വേടിച്ചു അ പിന്നെ ആപ്പൊ ഒന്നും കൂടി നല്ല റേറ്റിന് വിറ്റ് കൊടുത്താൽ മതിയല്ലോ ഇനി വരുന്ന ജൂനിയേഴ്സിന് എർങ്ങണ സമയത്ത്
ആഹ ആഹ ആ അങ്ങനെ
ഒക്കെ കൊണ്ട് രും ഒരാഴ്ച ഒരു നല് മൂന്ന നാല് ദിസത്തിന് ആ അച്ചാറ് കൊണ്ടുവരും കറികളും കൊണ്ട് രും കറി ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കും ഫാസ്റ്റ് വരുന്ന ദിവസം നട്ടിലൊക്കെ പോയി വര്ണ പിന്നെ ഫാസ്റ്റ്ത്തെ ദിവസ ക്കെ കൊറച്ച് മടിയയിരിക്കും ഓരോന്ന് ചെയ്യാനൊക്കെ ആ പാതൊക്കെ ചെയ്യും
വെള്ളൊക്കെ എങ്ങനുണ്ട്
വെള്ളം ഇത് മറ്റേ ക്ലോറിൻ വെള്ളാ അപ്പൊ നമ്മള് കുടി ക്ൻ ക്യാൻ മേടിക്കും
ആ ആ ആ
ൻ മേടിക്കും ഉപയോഗിക്കും അത്ന്നെ കുക്ക് ചെയ്യും അത് തന്നെ ഇവിടെ കൊറെേ ഫ്രണ്ട്സ ഒക്കെ എങ്ങനെ വെച്ച കഴിഞ്ഞാല് കുക്ക് ചെയ്യാനും എല്ലാത്തിനും കുളിക്കാൻ വരാ ഒരു ക്ൻ ക്യാൻ വോട്ടർ മേടിക്കും
ഓ അതിന് വരെ മേടിക്കും അപ്പൊ എത്രക്കൻ മേടിക്കും നീ കുളിക്കാനോ അങ്ങനെ
അവര് അത്യാവശ്യം മേടിക്കന് നമ്മക്ക് പിന്നെ അത അങ്ങ ശീലയക്ക ഇപ്പ ഇവിടെള്ള ആൾക്കാരെയും ഈ ക്ലോറിൻ വെള്ളത്തിലൊക്കെ തന്നെില കുളിക്ക അത ശീലക്കെ ചിലവർക്ക് പക്ഷെ അങ്ങനെയല്ലേ ഈ മേൽ പൊന്ന്ത അങ്ങനെയൊക്കെ സംഭവങ്ങുണ്ട പിന്നെ
ജിയുണ്ട്
ചില ഒരു ഫിൽട്ടർ വെച്ചു
ഉം ഹും
അപ്പൊ ഫിൽട്ടറി പറഞ്ഞ പോലെ അടുത്ത ജൂനിയഴസ് വരുമ്പോ കൊടുക്കാലോ അല്ലെങ്കിൽ നട്ടിൽ പോകുമ്പോ കൊണ്ടാവാലോ
ആ അത് നല്ലതാ ഫിൽട്ടർ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ക്ലോറിഡോ സ്മെല്ലൊന്നും വര
ആ ഇല്ലല്ല പക്ഷെ ഫിൽട്ടർ വെക്കയാണെന്നുണ്ടെങ്കിൽ അത് ആദ്യം വെക്കണം ഇപ്പോണ നേരത്തെക്കെ ആയിട്ട് വെച്ചിട്ട് കാര്യ ഇല്ലല്ലോ
ആ അത് ശെരിയാ നിങ്ങള് കേറിയപ്പഴേ വെക്കണമായിരുന്നു
വയ്ക്കണായിരുന്നു പിന്നെ ആ അങ്ങനെ കുടി ഞങ്ങൾക്ക് പിന്നെ കുക്ക് ചെയ്യാനും ഞങ്ങള് ചായ ഉണ്ടാക്കാൻ മാത്രം കാനിത്തെ വെള്ളം ഉപയോഗിക്കും
ആ
ബാക്കി എല്ലാതും പിന്നെ കുടിക്കാൻ മാത്രമേ പിന്നെ ഇനി കാനിത്തെ വെള്ളം ഉപയോഗിക്കുള്ളൂ
ഉം ഉം ഉം
അങ്ങനെ
ഉം ഇങ്ങനെക്കെ പോകുന്നു എന്നിട്ട് അവിടുത്തെ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ
സ്ഥലം ഒരു കാട്ടുമുക്കാണ് കാട് പറയാൻ പറ്റില്ല ഒരു മരുഭൂമി ഞങ്ങള് നിക്കണ ഭാഗം അങ്ങനെ ആ ഉണങ്ങി കടിച്ച മാതിരി വെള്ളം ഇല്ലല്ലോ ആ പിന്നെ കോയമ്പത്ത് ആ ഞാൻ ഈറോട് ഭാഗ ത്താണെ അപ്പൊ ഈ കോയമ്പത്തൂര് പോലെ കോയമ്പത്തൂരൊക്കെ പിന്നെ നമുക്ക് സഹിക്കാം കോയമ്പത്തൂർ സെൻറർട്ടോ ഇവിടെ പക്ഷെ അങ്ങനല്ല
ഉ ആ ഓരോ സ്ഥലത്തും ഓരോ ക്ലൈമറ്റും ചൂടൊക്കെ ആയിരിക്കും അല്ലേ
ആ ചൂടൊക്കെയാണ് എന്നാല് ആയിക്കോട്ടെ ശരി ഞാൻ വിളിക്കാം